ഹലോ
ആ എന്തൊക്കുണ്ട് വിശേഷം.
എന്താ പ്രത്യേകിച്ചൊന്നുല്ല ദിവസം അങ്ങനെ കഴിഞ്ഞ് പോണ് ഒരേ ദിവസം
അതെ തേർഡ് ഇയർ ആയില്ലേ
തേടിയറായി.
ഇനി എന്താ പ്ലാന് ഫോർത്ത് ഇയർ എടുക്കണ്ടോ.
എന്റെ പൊന്നോ ആ കാര്യം ആലോയിക്കെ വേണ്ട എനിക്കിപ്പോ ഈ പത്ത് കഴിഞ്ഞാ പ്ലസ് ടു പ്ലസ് ടു ചെറിയൊരു ഓപ്ഷൻ ഉഉള്ളത് രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ടാവും അയില് സെലക്ട് ചെയ്യണ്ടത് കൺഫ്യൂഷന ഇനിയിപ്പോ പ്ലസ് ടു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ചോയ്സ് ഉണ്ട് അയിന്ന് ഞാൻ സെലക്ട് ചെയ്തപ്പോ ഡിഗ്രി ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞട്ട് എന്താ പ്ലാാന് എന്താ പ്ലാന് ഡിഗ്രി ചേർന്നാ തന്നെ ഓരോരുത്തര് ചോയിക്ക് ണ് എന്താ പ്ലാന്ന്ന് അത് കേൾക്കുമ്പോ തന്നെ മനു പക്ഷന്ഇനി എന്താ നമക്കൊരു ഞാൻ ഇതുവരെ സത്യം പറഞ്ഞൊ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല
ഇല്ല എന്നാലും എന്തെങ്കിലും ആവണം എന്നുള്ളരു തോന്നല് ഉണ്ടാവോലോ
എനിക്ക്ങ്ങനെ പറഞ്ഞാ എന്താപ്പോ വല്ല കോഴ്സും ഇങ്ങെ അടുത്ത് നോക്കി ഇപ്പോൾ ഡിഗ്രി ഡിഗ്രി മാത്രം ഉള്ളോണ്ട്പ്പോ ജോലി ചെയ്യാനൊന്നും പ ലല്ലോ എനിക്ക് ആ എന്താലും നല്ലൊരു സാലറിഒക്കെ കിട്ടുന്ന ജോബ് ഞാൻ അന്വേഷിക്കണെ ഈ ഇപ്പൊ എന്തായി ടി ടി സി ഒക്കെ ക
ടി ടി സി കഴിഞ്ഞു ഞാനിപ്പ ഡിഗ്രി ചെയ്തോണ്ടിരിക്ക്ണു ടി ടി സി ഏ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി കേടറ്റ് കിട്ടീക്ണോ.
ആ അപ്പൊ അഹ് എന്താപ്പോ. അതിനൊക്കെ എത്ര പേയ്മെന്റ്ൊക്കെ പീസ് എന്തെങ്കലും ഉണ്ടോ
ഫീസ് ഉള്ളതും ഉണ്ട് ഇല്ലാത്തതും ഉണ്ട് നമ്മള് പ്ലസ് ടു കഴിഞ്ഞിട്ട് കൊടുക്കാ മണി ഡിഗ്രി കഴിഞ്ഞിട്ട് കൊടുക്ക പ്ലസ് ടു ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് അപ്പോൊ നമുക്ക് എങ്ങനെ ഹ് ഗവൺമെന്റ് കോളേജിലൊക്ക കിട്ടുന്ന വച്ചാൽ ഫീസ ഒന്നും വേണ്ടാക്ക ജസ്റ്റ് നമ്മള് പി ടി എഫ് ഫണ്ട് അടക്കുന്ന പോലെ ഒരു ഫസ്റ്റ് ഒരു ആറായിരം അടച്ചാ മതി പിന്നെ അല്ല ഹ പ്രൈവറ്റ് ആായിട്ട് നമ്മൾ നോക്കണ വെച്ചാൽ ലക്ഷങ്ങളാണ് കൊടുക്കേണ്ടത് കാരണം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷംൊക്കെ കൊടുത്ത് രണ്ട് മൂന്ന് വർഷം മുുമ്പ് തന്നെ ബുക്ക് ഇത് വെച്ചോരുണ്ട്
ആഹ് ഇപ്പൊ ഇപ്പൊ എന്റെ ക്ലാസ്സിൽ തന്നെ ഇത പലെ ഒരുത്തം ടി സി പഠിച്ചു വന്നിട്ട്പ്പോ ഡിഗ്രി എടുത്തിരുന്നു ഡിഗ്രി എടുത്തിട്ട് ഫുൾ ആാക്കി ലാസ് ഒരു ഒരു എന്താപ്പൊ വൺ ഇയർ ഒക്കെൻ പഠിച്ചുള്ളു അപ്പത്തിന എന്തോ മാനേജ്മെന്റൽ എന്തോ അങ്ങനെ കയറി പേസ ഒക്കെ കൊടുത്തത്ത് കേയറി
ആ അത് ടി ടി സി കഴിഞ്ഞിട്ട് എന്താച്ചാ നമുക്ക് ക്കണി മാനേജ്മെന്റ് സ്കൂളിൽ കേയറാം അതായത് കെ ടെറ്റ് വേണം ടെറ്റ ആണ് മെയിൻ ടി ടി സ സി മാത്രം എത്തൽ പോലെ ടെറ്റ് ഉണ്ടങ്കേ നമുക്ക്വിയെങ്കിലും കേറാൻ പറ്റുള്ളൂ
അപ്പൊ ഈ ടിടി സി മാത്ര അതായത് ഇപ്പൊ ഡിഗ്രിയും ടി ടി സപാട് ഉണ്ടെങ്കിൽ ഇപ്പ നമുക്ക് ഏതൊക്കെ ക്ലാസ് പഠിപ്പിക്കുക
ടിടി സിയും പ്ലസ് ടു അണങ്ങി എൽ പി വരെ ടി സിയും ഡിഗ്രിയ ആണ് ച്ച യു പി വരെ പഠിപ്പിക്കാം ഇപ്പൊ ബി എഡുകാര് യു പി ഹൈസ്കൂൾ എടുക്കണ പോലെ ടി ടി സിക്ക് എൽ പി യു പി എടുക്ക
ഇത്നി ഇത്നിിട്ട് ഈ ടീച്ചർ എക്സാാം മാത്ര അത അത് നമ്മള് വേറെ എന്തെങ്കലും എക്സമ ഇതാണ്ടോ
ആഹ് അതന്നെ കേട്ടെറ്റന്റെ എക്സാം അതായത്െ ഡഹ് ടി സി ചെയ്തുകണ്ടിരിക്കുമ്പോ തന്നെ നമു കേട്ടിട്ട്ന്റെ എക്സാം എഴുാൻ പറ്റും സെക്കൻഡ് ഇയർ ആയ എഴുതാൻ പറ്റും അപ്പോ അതിൻന്റെ ഒപ്പം തന്നെ എഴുതി എടുക്കുകണുണ്ട വെച്ചാൽ നമുക്ക് ടി സി കഴിഞ്ഞ മണി വല്ല സ്കൂള്ൾ കറിയപ്പോ നിൻന്റെ ഫ്രണ്ട് കയറിയ പോലെ കറ മാനേജ്മെന്റ് സ്കൂള പക്ഷെ പക്ഷെ മാനേജ്മെന്റ് സ്കൂളിൽ കേറണെങ്കി മുപ്പത്തഞ്ച് നാല്പ്പത് ലക്ഷം കൊടുക്കണം
അയ്യോ അതണല്ലേ അപ്പൊ പി എസ് സി ഒക്കെ ഇത് കേട്ടിയ ഗവൺമെന്റ് ജോലി അപ്ലൈ ചെയ്യല്ലേ
അതെ എൽ പി എസ്റ്റി ആ എൽ പി എസ് ി യു പി എസ്റ്റി ഒക്കെ ഉണ്ടാവുമല്ലോ അ അത് ചെയ്താ നമുക്ക് കേറ
ഇപ്പൊ തനിക്ക് എങ്ങനെ ഇപ്പൊഡിഗ്രി കഴിഞ്ഞ പ്പോ ന്നേരെ എന്താ ചിയ്യ്ണ്?
ഞാനെന്താച്ചാ അല്ല ഞാൻ പി എസ് സി യോ കാസ്റ്റൻ അല്ല. ടെ മാനേജ്മെന്റില് കേയറാനുള്ള കാശൊന്നുല്ല.
ആഹ് അപ്പോ തനിക്ക്ന്നാ പ്രീ പ്രൈമെറി ഒക്കെജ് അപ്പ് പ്രീ പ്രൈമറി അല്ല. ഏൽ പി ഒക്കെ പഠിപ്പിച്ചൂടെ?
പറ്റും പക്ഷെ ഞാൻഎന്താച്ച ഇഞ്ഞി ഡിഗ്രി വാണല്ലോ ന്നമുക്ക് അതാണല്ലോ ഞ്ഞി ബേസിക്കായി ട്ട് വെരാ അപ്പോ ഡിഗ്രി എടുത്തകഴിഞ്ഞിട്ട് നോക്കാ വിചോരിച്ചു കാരണം ഇപ്പോന്ന് പറയുമ്പോ ഇപ്പോ അവസരങ്ങൾ കൊറെവെര്ന്ണ്ട് ഞാൻ ഇപ്പോ ആലോചിക്കുന്നുണ്ട് ഡിഗ്രി വല്ല ഡിസ്റ്റൻസ് ആയിട്ട് എടുത്താമതിയായ് ന്നൂന്ന്
പക്ഷേ ഞമ്മക്ക് എൻജോയ്യ്യാൻ പറ്റില്ലല്ലോ കോളേജ് ലൈഫും വേണ്ടേ നമ്മടെ ജീവിതത്തില്?
അമ്മയാണ് മെയിനായിട്ട് ഇതിന് സപ്പോർട്ട് ചെയ്യ്ത്തന്നത് ഈ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യ്കാരണം ഞാൻ ടി ടി സി പഠിച്ചത് ഗേൾസ് കോളേജിലാ.
ആഹ് ശെരിക്ക് ശരിക്കും നിന്റെ ഭാഗ്യട്ടോ എന്റെറെന്നൊക്കെ പറഞ്ഞാല് എന്തിനാ ഡിഗ്രി പഠിച്ച് ചോയിക്കണോര് പറ പറയും ചോദിക്കണവരെ മൂന്ന് വർഷം കലയണ് ഇപ്പൊ ഫോർ ഇയർ ആവോണ്ട് നാല് വർഷഅല്ലേ എന്തിനാ വെറുതെ കളയിണ്? തനിക്ക് വല്ലകോഴ്സ് ടുത്ത് പെട്ടെന്ന് ജോലി സംഘടിപ്പിച്ചാൻ നോക്കി കൂടെന്നൊക്കെ പറയണ്. പക്ഷേ ഞാൻ ഒട്ടും സമ്മയിച്ചില്ല എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഡിഗ്രിന്നെ എടുക്കുന്ന്. കാരണം നമ്മള് ഒരു കുട്ടിത്തം പറയുന്ന ഈ ഡിഗ്രിയൊക്കെ പഠിക് ക്ക്ണേ വെരോള്ളൂ അത് കഴിഞ്ഞ്പ്പോ കോളേജ് കയ്ഞ്ഞാ നമ്മള് വല്യ യു ഇപ്പതന്നെ യുവതിയായി പക്ഷേ കോളേജ് പടിക്ക്ണോണ്ട് അമ്മളൊരു വിദ്യാർത്ഥിയാണ്. ഞ്ഞിപ്പോ ആ തേഡ് ഇയറ് കയ്ഞ്ഞാ അയിന്നും പോവല്ലേ
സത്യം കാരണം നമുക്ക് എന്തായാലും ഇനി ലൈ ഫില് കൊറേ ഘട്ടങ്ങള് കടക്കാണ്ട് എന്തായാലും ഇനി എൻജോയ്മെന്റ് എന്ന് പറഞ്ഞാ എത്രത്തോളം നമുക്ക് നടക്കും ന്ന് അറിയില്ല കാരണം പ്രാരാബ്ദങ്ങള് കൂടി വരിയാണല്ലോ പക്ഷെ ഈ ലൈഫ് എന്ന് പറയുമ്പോ ആഹ് ഈ ലൈഫ് ശരി എൻജോയ് ചെയ്യാ എന്തായാലും നമ്മുടെ കയ്യിലൊരു സർട്ടിഫിക്കറ്റ് കിട്ടൊല്ലോ ഡിഗ്രി പറയുമ്പോ വെറുതെ അല്ലല്ലോ എന്തായാലും സർട്ടിഫിക്കറ്റ് കിട്ടും അതിന്റെ ബേസിൽ എന്തായാലും എക്സാം വരുല്ലോ ഇപ്പം ടെൻന്ത്‌ ബേസിൽ തന്നെ എക്സാം വരുന്നുണ്ട് പി എസ് സി ആഹ് ഡിഗ്രിന്ന് പറയുമ്പം അതിന്റെതായത് വരും അതിന്റെ പ്രതീക്ഷയിലാണ് ഇപ്പൊ എൽ പി എസ് റ്റി കൊറച്ച് ടൈറ്റ് ആയിട്ട് കെടകാണ് ലിസ്റ്റ് ഒക്കെ കാരണം കൊറെ എക്സാം എഴുതിയിട്ട് ലിസ്റ്റില് കേറാത്ത പേരുണ്ട് കാരണം വേക്കൻസി ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു ഇതില് ഇണ്ടെങ്കി പോലും പക്ഷെ എന്താച്ചാ ഇപ്പൊ ടി ടി സി ടെ സർ സർട്ടിഫിക്കറ്റ്ണ്ട് കേറ്ററ്റ് ൻ്റെ സർട്ടിഫിക്കറ്റ്ണ്ട്ച്ചാ നമുക്ക് ഡെയിലി വേജസ് ആയിട്ട് കേറാം
എന്നിട്ടിപ്പ നിന്റെപ്പം ചേർന്ന ആരെങ്കിലും ചേർന്നോ ഇപ്പൊ ടി ടി സിക്ക് പഠിച്ചിരുന്ന ആരെങ്കിലും?
ഒന്നാത് ടി ടി സിന്ന് പറയുമ്പോ കൊറേ ഏജ് വ്യത്യാസഉള്ള ആൾക്കാരാ ചിലപ്പോ കല്യാണം കഴിഞ്ഞോര് ണ്ടാവും കല്യാണം കഴിയാത്തവരുണ്ടാകും പ്ലസ് ട്ട് കഴിഞ്ഞവരുണ്ടാകും അങ്ങനെയൊക്കെ ആൺല്ലോ അപ്പൊ എന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു കുട്ടി കേറി പക്ഷെ ഇപ്പം അവള് ഡെലിവറി ആയിട്ട് ലീവ് എടുത്തെക്കയാണ്
ആഹ്, നമുക്ക് പ്രശ്നം വെരന്നെ അതൊക്കെണ്.
ആ അതന്നെ പക്ഷെ എന്താച്ചാ കേറി കിട്ടിയ കൊണ്ട് ആ സീറ്റ് ഇനി പോവൂല്ല അവൾക്ക് ജസ്റ്റ് ഇനി ആരും ഡെയിലി വേജസ്. വരിയാണെ അവർക്ക് അതിനുള്ള കാശ് കൊടുത്താ മതി
മ് തന്റെ അമ്മക്ക് എങ്ങനെ ഗവൺമെന്റ് ജോലിയാരുന്നോ അല്ലേ
അല്ല പെർമനന്റായിട്ടല്ലാ ഡെയിലി വേജസ് ആണ്
പക്ഷെ ടീച്ചർ ആണല്ലേ നിങ്ങള് പാരമ്പര്യയായിട്ട് ടിടി സി തോനുണു
അങ്ങനെയല്ല അമ്മ ശരിക്കും ബാങ്കിങ് ആണ് ഉദ്ദേശിച്ചത് ജോലി അമ്മയ്ക്ക് ബാ ആരുന്നു കൂടുതൽ ഇഷ്ടം ബീകോമൊക്കെ ആണ് എടുത്തത് പക്ഷെ അമ്മ ടീച്ചിങ്ങിലോട്ട് വന്നു പക്ഷെ ഞാൻ ചെറുപ്പം മുതലേ ടീച്ചിങ് ആണ് ആ ഒരു ഫീൽഡ് മതിച്ചിട്ടാണ് ഞാൻ നിക്കണ്
എന്ക്ക് ഇതേപോലെ തന്നെ ഞാൻ വലിയ ആളായിട്ട് പ്ലസ് ടു വിനു കോമേഴ്സൊക്കെ എടുത്തു എന്നിട്ടിപ്പോ ഡിഗ്രി എന്ന് പറഞ്ഞാ എനിക്ക് ബീകോം ഞാൻ കൊറേ ട്രൈ ചെയ്തു പക്ഷെ കിട്ടിയില്ല പിന്നെ ബി എ ഇംഗ്ലീഷ് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു ഇപ്പ എനിക്ക് കോമേഴ്സിനോടാ താല്പര്യം അക്കൗണ്ടിംഗ് അതേപോലെ ബാങ്കിങ് ജോലി എന്തേലും
ആഹ് എന്നത് കഴിഞ്ഞിട്ട് ബികോം ഡിസ്റ്റൻസ് ആയിട്ട് എടുത്ത് നോക്ക് എന്തായാലും കോളജ് ലൈഫ് കിട്ടി ഇഞ്ഞോര് ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി എടുത്ത ഡബിൾ ഡിഗ്രി ആയാല്ലോ മൂന്ന് വർഷം അങ്ങനെ ഡിസ്റ്റൻസ് ആയിട്ട് നോക്കിയാ നമുക്ക് അതിന്റെ ബേസിസില് നോക്കാ എന്റെ ഫ്രണ്ട്സ് കൊറേ പേര് ഇതേപോലെ ബാങ്കിങ്കി വി റിക്രൂ്മെന് ഒക്കെ നോക്കണ്ട് അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊറുണ്ട് പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് കറക്റ്റ് ആവണെന്നേ ഉള്ളു
ഉം അതേപോലെ അന്ന് തന്നെ പ്ലസ് ടു കഴിഞ്ഞക്കെ സി എക്കോ സി എം ക്കോ അപ്പൊ സി എ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ടഫ് ആണ് ഒന്ന് ഏതെടുത്ത് ഫെൽ ആഹ് പിന്നെ ആദ്യം മുതൽ ഏതടു ണം ഭയങ്കര് പടി അതായത് തലിച്ചോറ് വേണം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തര ഇ പിന്മാറിപ്പിച്ചു
സത്യം എന്റെ പ്ലസ് ടു പഠിച്ചാൽ ആകെ ഒറ്റ കുട്ടി മാത്ര സി എക്ക് പോയിക്കണ് വേറെ ആരും പോയിട്ടില്ല അത് സയൻസ് എടുത്തിട്ട് ആണ് സി എക്ക് പോയിക്കണ് പക്ഷെ അവന് മാക്സിലെ അത്യാവശ്യം നല്ല തല ഉണ്ടാവുക കൊണ്ട് അവൻ രക്ഷപ്പെട്ട് പോകന്ന് തോന്നുന്നു അവന്റെ ലാസ്റ്റ് ഇയർ ആയിരുന്നു ഈ വർഷം അവൻ ചെന്നൈയിലാ നോക്കിയത് ചെന്നൈയുടെ നല്ല സ്കോപ്പ് ഉണ്ട് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇനി ക്യാമ്പസ് സെലക്ഷൻ കിട്ടുവല്ലോ ചെന്നൈ ആവുമ്പോൾ കുറേ അവിടുത്തെ കമ്പനീസ് ഉണ്ട്
അതെ ഞാനും ഇതേപോലെ ഇങ്ങനെ സി എ എം എ ഒക്കെ എടുക്കണ എന്ന് പറഞ്ഞത് രണ്ട് വർഷത്തെന്തങ്കിലും അല്ലെങ്ക കോഴ്സ്ക്ക എടുക്കണം പറയുമ്പോ എന്തപ്പോ ചെലോല് പറയുന്നു ഇപ്പോ ഇനിയിപ്പോ ടീച്ചറിനൊക്കെ ഇപ്പ നല്ല സ്കോപ്പാണ് അതായത് എന്താപ്പ ഇപ്പോൊ എല്ലാരും ടീ ടി സീ ഒക്കെ എടുത്ത് പഠിക്കണ്ട് അപ്പൊ അതൊന്നന്ന് നോക്കി കൂടെ എന്നൊക്കെ പറഞ്ഞ ചെലോരോ പക്ഷെ എനിക്ക് വല്ലാണ്ട് താല്പര്യം ഇപ്പൊ നീ നേരത്തെ പറഞ്ഞ പോോലെ ബാങ്കി ജോലി അക്കൗണ്ടറ് അങ്ങനത്തെ ജോലിക്കൊക്കെ കേട്ടോ
ആ അല്ല താല്പര്യം ഉണ്ടായിട്ട് നോക്കാ നല്ലത് കാരണം ടി ടി സിന്ന് പറയുമ്പോ അത്യാവശ്യം നല്ല വർക്ക് ലോഡ് ഉണ്ടാവും അപ്പൊ നമ്മള ഒന്നാമത് താല്പര്യം ഇല്ലാണ്ട് കൂടെ പോണെന്നുണ്ടെങ്കിൽ നമ്മള് മട്ടിക്കു ആകെ കാരണം എന്താച്ചാ കൊറെ എഴു താനും കൊറേ സാധനങ്ങൾ ണ്ടാക്കാനൊക്കെ പറയുമ്പോ നമ്മള് താല്പര്യം ഇല്ലാണ്ട് പോയ എന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു കുട്ടി അതെ ഇതേപോലെയായിരുന്നു എയർ ഹോസ്ട്രസ്സ് ആവാനായിരുന്നു ആൾക്ക് താല്പര്യം പക്ഷെ അവളുടെ അച്ഛും അമ്മയും കൂടി ചേർത്തിട്ട് ടിടിസിയിൽ വിട്ടു അവളാണെങ്കിൽ ഏത് പണി ചെയ്താലും അവളുടെ വീട്ടുകാരും കുറ്റപ്പറയും അവളുടെ ലൈഫ് പോയി അങ്ങനെ അങ്ങനെ. പറഞ്ഞിട്ട് അവൾക്കൊരു ഇന്റെരെസ്റ്റ്‌ ഉണ്ടായിരുന്നില്ല.
ആഹ് എനിക്കും ഇതേപോലെ നിങ്ങൾക്കറിയാലോ എനിക്ക് ഭയങ്കര എഴുതാനും വായി ക്കാനും ഭയങ്കര മടിയുള്ള ടൈപ്പ് അല്ലേ. അപ്പൊ ടി ടി സി വരെ ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ ഞാൻ അങ്ങനെ പറയും ടി ടി സി അല്ലെങ്കിൽ നഴ്സിംങ്ങൊന്നും എനിക്ക് വേണ്ടന്നൊക്കെ ഞാൻ അങ്ങനെ പറയും. എനിക്ക് ഇങ്ങനെത്തെ ജോലിയൊക്കെ താല്പര്യം അയിനൊക്കെ ഞാൻ. ആഹ് ഞാൻ ഇനി വെറുതെ ആവോ ഇപ്പൊ അയിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നോ ടി ടി സി അഥവാ വല്ല ടി ടി സിക്കും അവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കില് ഇപ്പോ ആരെങ്കിലും ടി ടി സിനെ കുറിച്ച് ചോ ചോദിച്ചാലും പറഞ്ഞു കൊടുക്കാലോ.
ആ അതെ ടി ടി സി നല്ലതാണ് സർട്ടിഫിക്കറ്റ് കയ്യിലിണ്ടെങ്കിൽ നല്ലതാണ് കാരണം കൊറെ സ്കോപ്പ് ഉണ്ടല്ലോ ട്യൂഷൻ ആയാലും ട്യൂഷൻ സെന്റർ ഒക്കെ ഇപ്പൊ ഈകൊറേ വരുന്നുണ്ട്, പക്ഷെ എനിക്ക് കോളേജ് ടൈം സെറ്റ് ആവാത്ത കൊണ്ട് ഞാൻ പോവാത്താണ് കാരണം കോളേജ് വിട്ട് വരുമ്പക്ക് വൈകും. പിന്നെ ഇവിടെ ന നമ്മുടെ സ്ഥാപന ത്തിൽ കേറുമ്പോ ഒരു ഉത്തരവാദിത്തം ഇല്ലാണ്ട് കാണിക്കാൻ പറ്റില്ലല്ലോ.
പിന്നെ ഈ ട്യൂഷൻ എടുക്കല് ഇണ്ട് തോന്നൂലേ.
വീട്ടില് ട്യൂഷൻ എടുക്കോണ്ട് അത് പറയുമ്പോ അമ്മ എടുക്കോണ്ട് നമുക്കൊരു ദിവസം വരാൻ വൈകിയെത്തിയാലും അമ്മ നോക്കൂലോ. പക്ഷെ നമ്മളൊരു സ്ഥാപനത്തിൽ കേറുമ്പോൾ അതിന്റേതായ ഉത്തരവാദിത്തം വേണം ഇന്നലെ അടക്കം ഒരു ചേച്ചി വിളിച്ചിട്ട് ഹിന്ദിക്ക് ഇംഗ്ലീഷിനുള്ള ടീച്ചർ ഇല്ല വരോ ചോദിച്ചു, പക്ഷെ എനിക്ക് മനസ്സിനൊരു തൃപ്തിയില്ല കാരണം നമ്മള് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്കും മനസ്സിലാവണല്ലോ. അല്ല നമ്മള് വെപ്രാളം പി ത്തിട്ട് കാ ട്ടീട്ട് കാര്യയില്ല കാരണം നമ്മള് കോളേജിന്റെ സ്ട്രെസ്സിലായിരിക്കും ചെലപ്പോ വരുന്നുണ്ടാവുക.
അപ്പൊ അപ്പൊ ഇങ്ങള് അദ്ധ്യാപിക ആവാൻ തന്നെ തീരുമാനിച്ചുല്ലേ.
അതെ എ എന്തായാലും ആ ഒരു പാതയാണ്. പക്ഷെ അതില് കൊറേ വഴികളുണ്ട്. ഇവയിൽ ഏതിലൂടെ പോണം ഉള്ളതാണ്. നോക്കണ്ടത്
എന്തായാലും ഡിഗ്രി കഴിഞ്ഞിട്ട് നോക്കി നോക്ക് എന്തായാലും കിട്ടാ നല്ല ഇഷ്ടപ്പെട്ട സ്കൂളും ഇഷ്ടപ്പെട്ട ഇതൊക്കെ സബ്ജെക്ട് ഒക്കെ കിട്ടട്ടെ ആഹ് ആഹ് ശരി ഇന്നാ ഞാൻ വിളിക്കേണ്ട്. ആഹ്